ചായ കുടിച്ചോ?
ആ ചായ കുടി ന്ന് ഇന്ന് ശകലം വെയില ക്കെ ഒണ്ടിവിടെ അഴെയോ മഴയൊന്നും ഇല്ല. നേര നേരമ്മള ഇതുവരെ മഴ പെയ്തില്ല. പെയ്തില്ല പി ന്നങ്ങ് മൂടിക്കെട്ടിയൊക്കെകെടക്കന്ന്.
ആണോ പിന്നെ സുഖ ട്ടിരിക്കുന്നോ
ആ സുഖായിട്ടിരിക്കുന്ന്.
എന്തോ ചെയ്യാനാ അങ്ങനെയൊക്കെയങ്ങ് പോകുന്ന്‌.
ഉം ഹസ്ബൻഡ് എ എന്തോ പറയുന്ന്.
ഹസ്ബൻഡ് ചായ കുടി ഇന്ന് ഹസ്ബൻഡന് അങ് വയ്യ. ആ ഹസ്ബൻഡിനു വയ്യ. ബന്റ് ചായൊക്കെ കുടിക്കിന്ന്.
ആഹ്. ഹോസ്പിറ്റല പോകുന്നില്ലേ? അപ്പം
പോയായിരുന്നു മെനിങ്ങാന്ന് പോയായിരുന്നു പോയി മരുന്നൊക്കെ വാങ്ങിച്ചു.
ആ അടുത്ത അടുത്ത വല്ല ആന്നോ ചീൽ പഠിക്കുന്നത് അ ദൂരെയോ?
കോട്ടയത്താ.
കോട്ടയം ആഹ്.
കോട്ടയത്ത കോട്ടയത്തെ ശീലിച്ചയ ഉ അങ്ങന അങ്ങന ഇരി പിന്നെ എനിക്കും ഉണ്ട് പ്രഷറ് ഷുഗറ് കൊളസ്ട്രോള്
ആണോ കൊളസ്ട്രോളിന് കറിവേ പിലെ വെള്ളം കുടിച്ചാൽ മതിയല്ലോ
ആഹ കുടിക്കണം കറിയേപ്പില വെള്ളം കുടിക്കണം ആഹ ഇയാട ഊണൊക്കെ കഴിഞ്ഞാ
ഞങ്ങൾ ആഹാരം കഴിച്ചതേ ഉള്ളൂ കൊറഉറങ്ങിപ്പോയി
ഉം ചാ
താമസിച്ച അതുകൊണ്ട് ഉച്ച ഇപ്പൊ ഉച്ചക്കതത് കഴിച്ചതേ ഉള്ളൂ
ഉം ചായൊന്നും കുടിച്ചില്ല അനത്തി ഇല്ലല്ലേ
ത്തിയില്ല അകത്തണം
മ്മ്
ചോറ് കഴിച്ചത് കൊണ്ട് കട്ടനെ ചായ അനത്തി ഇല്ല
ഹസ്ബൻഡ് എന്തെ ഇയാൾടെ
അത് ജോലിക്ക് പോയി
കൊച് ച്ചക്കയാ
മോനുണ്ട് മോൻ ഞങ്ങളുടെ അമ്മ വീട്ടിൽന്ന് വന്ന് അമ്മയായിട്ട് അവിടെ നിന്ന് കളിക്കുന്നു
ഉം
അമ്മ തൂക്കുന്നു അവന ഉണ്ട് ഞങ്ങളുടെ തെക്കൽ ചക്ക ഉണ്ടുവന്ന അപ്പ ചക്ക വേണോന്ന് പറഞ്ഞ കരച്ച ലായിരുന്നു അപ്പൊ അവരോരു ച ചക്ക കൊടുത്ത് ആ ചക്ക കൊണ്ടുവന്ന് ഇന്നലെ ഞങ്ങളത് വേവിച്ച് അതിന്റെ വാലിൽ ചിന് പോണ്ട് അത് കഴിഞ്ഞ അവൻ രാവിലെ പഴുത്തചക്ക കൊടുത്ത് വെപ്രാള അത്ര ഉള്ള ഒരു ചക്കയതിന്ന് ഒരു ചോള
അത് ശെരി ആ
പിന്നെ അതിനോടുള്ള പ്രിയോ അങ്ങ് മാറി
ഉ എനിക്കും ചക്കയോട് ഭയങ്കര ഇഷ്ടവാ ഉ പഷേ പോവും എടുത്ത വെക്കുമ്പോ വേണ്ട
വേണ്ട ചക്ക നീ ഒക്കകത്ത് വരട്ടി ഫ്രിഡ്ജ് കയറ്റി വെച്ചിരുന്നാൽ മതി
ഉന്ന് ആഹ എന്നൊരോത്തര് പറയന്ന്
ആ അരിഞ്ഞ് ചക്ക നെയക്കാത്ത വരട്ടി
ശർക്കരേണ്ടായോ
ശാർക്കാര എന്തിനാ
ശർക്കരയൊക്കെ ചേർത്താ
ആ ചേർക്കാം പക്ഷെ അലുവ ഉണ്ടാക്കുകവാന്നെങ്കി ഇതെല്ലാം ചേർത്ത് അലുവ് പോലെ ആക്കിട്ട് അല്ലാത്തത് നെയ്ക്കാത്ത വാട്ടി വെച്ചിട്ട് ഇലയപ്പ ഉണ്ടാക്കാൻ നേരത്ത് ശവരച്ച എടുത്ത് കുഴച്ച് ഇലയപ്പൊക്കെ ഉണ്ടാക്കാം
ഉം നിങ്ങ അങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടോ
പണ്ട ഉണ്ടാക്കിട്ടുണ്ട് എൻന്റെ വീട്ടില ഉണ്ടാക്കിട്ടുണ്ട്
ഉം ഇവിടെ ഉണ്ടാക്കി ഇല്ലേ
ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ഇവിടെ ഞങ്ങള്ൾ പിന്നെ കൊണ്ടുവരുമ്പോ ചക്കങ് പഴുത്തൊക്കൊന്നര അങ് തിന്നും മുറിച്ചു പിൻ ചായൊക്കെ എന്തോ കഴിക്കാൻ
ചായക്ക് കഴിക്കാനൊന്നും ഇല്ല ഞങ്ങൾ ക്ക് രാവിലെ ഞങ്ങൾ ഓട്ടട ഉണ്ടാക്കി ഒക്കെയായിരുന്നു ഒട്ടട ഉണ്ടാക്ക പ്പം അത് തിന്നോണ്ട് വിശപ്പില്ല ചോറ് പോലും അങ്ങനെ ഇപ്പ വേണ്ട ഉ
ആ പിന്നെ
ആഹ ശ അവിടെ എന്തോ ഒരു കൊച്ചിന്റെ സൗണ്ട് കേക്കുന്ന
അത് മോന്റെ സൗണ്ടാ
ഉന്താ
അവര് ഉറക്കത്തിന്ന് വന്നതാ അതുകൊണ്ട് അവൻ ചുമ്മായിരുന്നങ്ങനെ ഓരോന്നോ കാണിക്കുവ പാല് വേണോന്ന്
അഹ ശരി ആ
എന്തുവാ
അത് ശരിയെന്ന് ഞാൻ പറഞ്ഞത് ഉ ഹസ്ബൻറ് ഉച്ചക്ക് ഉണ്ണാൻ വന്നോ
ഇല്ല വന്നില്ല വന്നില്ല അവർ മാ മാമന്റെ കോൺടാക്ട് അവരുടെ അമ്മേടാ ആങ്ങള അങ്ങ് കുറച്ച് കിഴക്കതാ ഇവിടെ ഈ അമ്പാടി മുക്കുന്ന സ്ഥലണ്ട അവിടെ താമസിക്കുന്ന മനയിൽ ന്ന് പറയുന്നത്
ഉം
അവിടെ ആയതുകൊണ്ട് മാമൻങ് മേടിച്ച് കൊണ്ട് കൊടുക്കും ചോറ് അവിടുന്ന്
അത് ഇത് ആഹ
ആ
അവിടന്നൊക്കെയാതിന്നെന്നലോ
അ അല്ല അവിടന്നല്ല ഇന്നലെ മിനിഞ്ഞാന്ന് പോയപ്പോ കൊണ്ട് പോയി പക്ഷെ ഇന്ന് രാവിലെ ചോറ് ഞങ്ങള് എണീറ്റ് താമസിച്ചു പോയി അതുകൊണ്ട് കൊണ്ടുപോയില്ല കാപ്പി മാത്രേ കൊടു പിന്നെ
ആഹ പിന്നെ ഇങ്ങനെ തോന്ന
ആഹ
പിന്നെ എന്തക്കെയ ണ്ട്
പിന്നെതാണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു അമ്മ തേങ്ങ പൊതിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി
ആ
ആ പിന്നെ
വേറെന്തുവാ
വേറെ എന്താ എന്താവാ പിന്നെ ഇവിടെ വണ്ടി ഒന്നും ഓടിക്കാൻ വ യ്യ ഇക്കായിക്ക്
ആ വണ്ടി അവിടെ ഇരിക്കുവ അല്ലിയോ
വണ്ടി ഇരിക്കുവ വണ്ടി വയ്യാത്ത കൊണ്ട് സാസം മുട്ടൽ കൊണ്ട് അടിച്ച് ഷാട്ട ആക്കാനാ
വണ്ടി എടയ്ക്കന്ന് സ്റ്റാർ ട്ടാക്കനന്താ ആരേലും വിളിച്ച്
ആരേലും വിളിച്ചിനി ഒന്ന് ഷാർട്ട് ആക്കിക്കണം
ആഹ ഓക്സൺ ശരിയായോ
ഒക്സാജൻ സെരിയായി അതിന്റെ ഉള്ളിൽ അഴുക്ക് കേയറിയിരുന്നായിരുന്നു പിന്നെ ചെറുക്കൻ വന്നെല്ലാം ശരിയാക്കി
ആണോ ആ
അങ്ങനെ അതെല്ലാം ശരിയാക്കി
ഇപ്പ കേറുന്നൊണ്ടോ
ആ ഇപ്പ അതിന്ന് കേറുന്നൊണ്ട് അആ
ആഹ് അന്ന് പൊടി വെല്ലോം കേ
ആ പൊടി കേറി ഇരുന്നെയിരുന്ന് പൊടി കേറി ഇരുന്നോണ്ടാരുന്ന് പിന്നെ പൊടിയെ ക്കെ മാറ്റി.
ആ അവര് ഉപയോഗിക്കാതിട്ടിരുന്നോണ്ടായിരിക്കും. അതാ
മ്
നിങ്ങടെ അനിയത്തിമാരൊക്കെ വിളിക്കുവോ
അനിയത്തി വിളിക്കും പിന്നെ ഏ കൂട്ടുകാരികളൊക്കെ വിളിക്കും
ആ
മ്
നിങ്ങളടെ പെരുന്നാളൊക്കെ ങ്ങക്ക് വയ്യാത്തൊണ്ട് ആഘോഷില്ലല്ലേ
ആ പെരുന്നാളൊക്കെ കയിഞ്ഞ്
കയിഞ്ഞ് മ്
പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ വയ്യാത്തൊണ്ട് വലിയ ആഘോഷവൊന്നുല്ലാരുന്ന്.
ആ
പിന്നെ ഇങ്ങനെ ഒരു പരു വത്തിലൊക്കെ ഇങ്ങനെ മഴയും വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവു ന്ന്
ആ
ഉം ഇങ്ങനെ
പിന്നെ ഇവിടെ ഇരിക്കുന്ന് ചായ അങ്ങള് കുടിച്ചില്ല ഹലോ ആഹ് പിന്നെന്തവാ പിന്നെ ഇവിടെ ഇരി ക്കന്ന് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഇവിടെ ഇരി ക്ന്ന് ഞങ്ങള്
ഹലോ എന്താ മിണ്ടായിരിക്കുന്നേ
അത് എട ക്ക് റേഞ്ച് കട്ടായി പോന്നൊണ്ട് ആ
ആ
അപ്പാ ശരി എന്നെങ്കി
ആ ശരി ക്ക് മൂന്ന് എണ്ണം എവിടെറാ ഹലോ.